ഹലോ ആഹ് കേക്കുന്നിൽ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നു
ആഹ് പറഞ്ഞോ
ആഹ് ആഹ് പറഞ്ഞോ പറഞ്ഞോ
അവിടെ എങ്ങനെയാ മഴയൊക്കെയുണ്ടോ
ഏഹ് ഇവടെ മയയൊന്നുല്ല്യ മയ ആഹ് മയ ക്ക് കൊറവാണ് അവിടെണ്ടോ മഴേക്കാ
ഇവടെ കൊഴപ്പല്ല ഉച്ചയ്ക്ക് നല്ല മഴയൊണ്ടായിരുന്നു
അത് ശരി ആഹ് എന്താ ചെയ്യുന്നത് ഏഹ് ആഹ് ഫുഡ് കഴിച്ചീല്ല ഇല്ല ഇല്ല്യ ഫുഡ് ഞാനിവിടെ ഹോസ്റ്റലിലാണ് അപ്പോ ഇന്ന് ആഹ് ഇന്ന് ടൊമാറ്റോ റൈസാപ്പോ ഫുഡ് കഴി
ആഹ് മന്തിയൊക്കെ ഉണ്ടാക്കാറിയോ
മന്തി വെക്കാന്ണ്ടാ തേ ഇണ്ടാക്കാ അറിയോന്നാ ഓ അതൊക്കെ അറിയാ അതൊക്കെ ഞാന് റെസ്പിറേറ്ററി തെറാപ്പി
അതെന്താ
അത് ഈ മെഡിക്കലായിറ്റ് മെഡിക്കലാണ് ഈ ലെങ്സില്ലേ അതു ആയിറ്റ് ബേസെയ്തിറ്റ്ള്ള നേഴ്സിങ്ങിന്റെ വേറൊന്ന് ഐ സി യൂല് വെന്റിലേറ്ററിലൊക്കെ നിക്കുന്ന
ഉം ഞാൻ സെക്കൻഡിയറാണ് നാല് വർഷം
നാല് വർഷം
ആഹ് ആഹ് ഈയെന്താ ചെയ്യുന്നത്
ഞാൻ ഐടി പഠിക്കുവാ ഉം എന്റെ ലാസ്റ്റിയറാ എക്സാമാ ഉം അടുത്ത് അടുത്ത വ്യാഴാഴ്ച എക്സാമാ അത തോടു കൂടി തീരും കോട്ടയത്താ പഠിക്കുന്നെ
ആഹ അല്ല ഇനിപ്പ എന്തിനാവോ നോക്കുന്നേ ഇത് കൂടി കഴിഞ്ഞാ കഴിഞ്ഞില്ലേ
കഴിഞ്ഞു ട്രെയിനിങ്ങിന് പോണം ട്രെയിനിങ്ങിനൊരു വർഷം ട്രെയിനിങ്ങിന് പോയിട്ട് എവിടെങ്കിലും വല്ല സൗദിയിലോ ഒക്കെ പോണം.
നാട്ടിത്തന്നാണ്?
ആഹ് നാട്ടിത്തന്നെ നോക്കണയ് ആഹ് നാട്ടിത്തന്നെ നോക്കുന്നെയായിരിക്കും നല്ലത്.
ആഹ് അത് ശരി പിന്നെന്താണ് ഫുഡൊക്കെ കഴിച്ചോ? ആഹ് ഓഹ് ഓ ഓ ഓ ഓ ഓ അങ്ങനെ ബ്രസീൽ ഫാനാണ്ല്ലേ?
അല്ല ഞാൻ പോർച്ചുഗൽ ഫാനാ കളി തോക്കുന്ന കാണാൻ വേണ്ടി കളി ഓ അവര് തോക്കുന്നാണ നല്ല രസം കുറെ ഇവിടെ കൊറേ പേരുണ്ട് അപ്പൊ നമ്മളെ കളിയാക്കാൻ വേണ്ടി കുറേ പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ ഒ കുരുവൊട്ടി
അതിന് വേണ്ടി ഒറ്ക്ക ഒഴിച് കാണാല്ലേ ഓ അങ്ങനെ അതെ
അവര് എന്നും നമ്മള് പോർച്ചൽ തോക്കും അല്ലെ നമ്മൾ ഏതേലും ഏതേലും ഏതേലും റീലൊക്കെ കാണാ നമ്മളെ മെൻഷൻ അടിക്കും. എന്ന് ട്ടറിം നീ ഇത് കണ്ടു പഠിച്ചുന്ന് നീ ഒരെണ്ണം തൈച്ചുവെച്ചോ
അങ്ങനെ ഉം ഉം
അപ്പ ഞാൻ വിചാരിച്ചു ന്നാ പിന്നെ പോയിരുന്നു അവ എല്ല എല്ലാരും വരും ക്ലബ്ബില എല്ലാരും. അപ്പം എല്ലാവരുടെയും കൂടെ ഇുന്നാ കാണുന്നത് അപ്പം അതിനകത്ത് അർജന്റീന ഫാൻസ് ഉണ്ട് ബ്രസീൽ ഫാൻസ് ഉണ്ട്. ഫ്രാൻസ് ഉണ്ട് പോർച്ചുഗൽ ഉണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അർജന്റീന ഫാൻസ ആ ഉള്ളൂ അവര് തോക്കുന്ന തന്നെയാണ് ഇരിക്കുന്ന പക്ഷെ അവര്
അങ്ങനെ ഞാൻ അർജെന്റിന സമ്മയ്ചോ ആഹ് അങ്ങനെയാണപ്പം ഏ
അവിടെ അലപ്പാന്നലോ
ആഹ് അത് ഞാൻ ഹോസ്റ്റല് ആണല്ലോ അപ്പോ റൂമിലെ കൊറെേ ആൾക്കാരുണ്ട്. കൊറെേ ആൾകാരല്ല അഞ്ചു പേരുണ്ട് അപ്പൊ ഓരോ സൗണ്ടൊക്കെയാണ് ഉ പിന്നെ നാട്ടിൽ തന്നെ പഠിക്കുന്നത്? ആഹ് ആഹ് പിന്നെ നി അപ്പോൾ ഫുഡ് ക്കെ കഴിച്ച് എങ്ങനെ വീട്ട്നിന്നാണോ കഴിക്കല് ഫ്രണ്ട്സിനപ്പെരം പുറത്തൊക്ക പോയി കഴിക്കെ
ഇല്ല ഇപ്പൊ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പ ത്തേനു ആരെലും വരും. അവരുടെ കൂടെ പോയി നമ്മള് മന്തിയെല്ലാം കഴിക്കണം
ഓ അത് ശരി
പുറത്തൂന്ന് ഫുഡ് മൊത്തം പുറത്തുന്നായിരിക്കും ഉച്ചക്ക് കിട്ടിയതായിരിക്കും രാവിലെ എണീക്കുമ്പം ഉച്ചക്കത്തും കൂടെ കൂട്ടി രാവില്ത്തെ കൂടെ കൂട്ടി ഉച്ചക്കങ്ങ് കഴിക്കും ഉച്ചക്ക് കഴിക്കും ആ് വീട്ടീന്നായിരിക്കും പിന്നെ വൈകിട്ട് പോയി ചായ കുടിക്കും പിന്നെ ചായ കുടിച്ചട്ട് രാത്രി അവിടെ എന്തേലും കഴിക്കും പിന്നെ കളി എന്ത് കഴഞ്ഞിട്ട് പോയി എന്തേലും കഴിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ എണീക്കുമ്പോ ഒരു സമയാകും കിടക്കുമ്പോ ഒരു ഇല്ല ക്ലാസ്സൊന്നുല്ലപ്പോ
ഏ അങ്ങനെ ഉം ശരി പിന്നെ വീട്ടിലൊക്കെ ആരുണ്ട്?
ഹലോ ഹലോ
ഹലോ കേക്കുന്നില്ലേ ഹലോ ആഹ് കേക്കുന്നില്ലേ ആഹ് ആഹ് അല്ല വീട്ടിലക്കാരയുള്ളെ അതിന്
വീട്ടിപ്പ എല്ലാരുംണ്ട്
അവിടെയോ
ഞാന് എന്റെ വീട്ടില് ആൾക്കാരുണ്ട് ഞാനിപ്പോ ഹോസ്റ്റലിൽ ആണ്
ആഹ് ഇവിടെ ഉപ്പ ഉമ്മ അനിയത്തി
ഓ അങ്ങനെ പിന്നെന്താണ് ഇത് കുറെ കോള് ചെയ്തൊ
പിന്നെ ഇനി എന്താ പരിപാടി അവിടെ നാളെ ക്ലാസ് ഉണ്ടോ
ആഹ് നാളെ ക്ലാസ്ണ്ട് ഇന്ന് ഇപ്പൊ സൺേ ആയതോണ്ട് ലീവ്
ഉം
ഉം അപ്പൊ നാളെ മുതൽ ക്ലാസ് ഇ ഇപ്പോ വെള്ളിയാഴ്ച നാട്ടിൽ പോണം എന്ന് വിചാരിക്കുന്നു
അപ്പം
ആഹ
ഈ ഇപ്പൊ ഈ പഠിക്കുന്ന വെച്ച് എക്സാമയൊക്കെ എന്നാ
എക്സാംമ് ഞങ്ങൾക്ക് ഒരു ഓഗസ്റ്റ് അല്ല ഒക്ടോബർ നവംബർ ഒക്കെയാവും ആ നവംബർ ഒക്കെ ആവും ഞങ്ങക്ക് ഈർ വയസ്സായി സെ സെമ് ഇല്ലേ ആഹ അങ്ങനെ
ഇത് ഡിഗ്രി സയൻസ് പഠിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ
ആ് ഇത് ആ ബി എസ് സി ആയോണ്ട് സയൻസ് മാത്രം പറ്റുള്ളൂ ആ പ്രൈവറ്റാ ബ
ഇപ്പൊ കൊറച്ച് കാശ് കിട്ടുവല്ലോ
ആഹ് കുറച്ച് കിട്ടും
നല്ല പോലെ കിട്ടുവോ
ആഹ് ആ അവര് എട്ടിന്റെ അടുത്തൊക്കെ എട്ട് ലക്ഷത്തിന്റെ ഒക്കെ അടുത്ത് ആഹ് ഉ
മൊത്തം
ആ മൊത്തത്തില് ഹോസ്റ്റൽ ഫീസും കോഴ്സ് ഫീസും എല്ലാം കൂടി-
യ ഒ
ഏ ആ എട്ടിന്റെ അടുത്താവുള്ളു ഈ വേറെ എക്സ്പെൻസ് ഒന്നും കൂട്ടാണ്ടിട്ടോ നമ്മളെ യാത്ര- എത്ര ചെലവും പിന്നെ ഫുഡ് അതൊന്നും കൂട്ടാണ്ട് കോഴ്സും- പിന്നെ ഫീസും അതാ കോഴ്സ് ഫീസും പിന്നെ ഹോസ്റ്റൽ ഫീസും മാത്രം
മ
ഞാന് നാട്ടില് നോക്കീനു പക്ഷെ അവിടെൊക്കെ ഭയങ്കര ഡൊണേഷൻ അപ്പൊ പിന്നെ ഇങ്ങോട്ട്
അപ്പൊ ഇത് പഠിച്ചൊണ്ട് പൊറത്തു പോവാൻ പറ്റുവോ
ആഹ് പൊറത്തു പോവാൻ പറ്റൂ പിന്നെത് കഴ ച്ച് നാല്
എത്ര വർഷം എക്സ്പീരിയൻസ് വേണം മൊത്തം
ഒരു വർഷം എക്സ്പീരിയൻസും രണ്ടു വർഷവും എങ്ങനെയാലും കുഴപ്പമില്ല ഒരു വർഷം ഉണ്ടെങ്കി പിന്നെ എക്സാം ഒക്കെ എുതി പോവാന്ന് വിചാരിക്കുന്നു
അല്ല ഇതിപ്പോ ഇപ്പ പുറത്തോട്ട് പോണെങ്കിൽ തന്നെ എക്സാം എഴതേണ്ടേ?
ആഹ് ആഹ് ഇവിടെ അതെ ഇതാണ്
ഏത് ഏത് ഏത് ബി എസ് സിയുടെ ഏത് ഏത് സ്ഥലത്ത് പോയി ജോലിയാണെങ്കില ഇപ്പോ എക്സാം എഴുതണ്ടേ മൊത്തം
അ തന്നെ ആ അപ്പൊ അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഏഹ എന്ത് എക്സാം ഏതാനോ ഓഹ് ശരി ഞാന് ഏ ഞാനിവിടെ കോയമ്പത്തൂരാ പഠിക്കുന്നെ
അവിടെ വെള്ളമൊക്കെ കിട്ടുവോ?
വെള്ളം എങ്ങനാ ഹോസ്റ്റലിലോ ആഹ് വെള്ള, ആഹ് കുടിക്കാൻ നല്ല വെള്ളമാ പക്ഷേ ഈ.. മറ്റേബാക്കിയുള്ള ബാത്റൂമിലും കൈകഴുകാനും അങ്ങനത്തേതിന് ഈയൊരു ക്ലോറിൻ വാട്ടർ പോലത്തെയാണ്. ഒരു ഉപ്പിന്റെ ടേസ്റ്റൊക്കെയായിട്ടുള്ളേ
ഉപ്പോ
ആഹ് ഉപ്പിന്റെ ടേസ്റ്റുള്ള ഒരു ക്ലോറിൻവാട്ടറില്ലേ ഈ സ്വിമ്മിംങ്ങ്പൂളിലൊക്കെ ഉണ്ടാകുന്നേ ആഹ് ആ വെള്ളം ഒരു ബ്ലീച്ചിംഗ് പൗഡർ ബ്ലീച്ചിംഗ്പൗഡറല്ല വേറൊന്നും ഒരു ക്ലോറിൻ വാട്ടർ ആ മലയാളീ സൊക്കെയുണ്ട്. എന്റെ റൂമിലൊക്കെ ഫുള്ള് മലയാളീസാ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
ഉം.. അങ്ങനെ കൊഴപ്പമൊന്നുമില്ല, ഇല്ലയില്ല ഇവിടെ ഇത് ആന്റീറാഗിംങ്ങ് കോളേജാണ് അതുകൊണ്ടുരക്ഷപെട്ടു ഏ
കൊളേജിൽ പരിപാടിയൊക്കെയുണ്ടോ?
പരിപാടി അങ്ങനെയെന്നു വെച്ചാ ഓണത്തിനുണ്ടാവും. പിന്നെ ഇവിടെ തമിഴ്നാടായോണ്ടുപൊങ്കലെന്നു പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്.
ഉം
ആ അതുണ്ടാവും, പിന്നെപ്പമെന്താ സ്പോർട്സ്, ആർട്സ് അതൊക്കെതന്നെ അല്ലാണ്ടുപ്രത്യേകിച്ചു പരിപാടികളൊന്നു ഇന്നില്ല ഇനിയിപ്പോ ആ ഇനിയി ഇപ്പോ ഓണമുണ്ട് ഓണം വരുന്നുണ്ടല്ലോ
മേരീക്വീൻസ് അടിപൊളിയാണോ കോളേജേഴ്സടിപൊളിയാണോ
കോളേജുവലിയ അടിപൊളിയൊന്നുമല്ല, ഞാൻ എന്നെ ഏജന്റു കൊണ്ടു പോയി വിട്ടതാവിടെ. ഏഹ് ആഹ് ഏജന്റുവഴി വന്നതാണ്. ഉം വലിയ സുഖമൊന്നുമില്ല ആഹ് അതെയതെ, പെടുത്തിയതാണ്, ഫുഡ് ഫുഡുഫുൾ മോശമാണ്. ഞി ഇവിടെഫുൾവെജി റ്റേറിയനാണ് ഒരുനോൺ വെജുപോലുമില്ല.
ഇങ്ങടേതു ചക്കയാന്നൊക്കെ പറഞ്ഞുകൊണ്ടുപോയാണതൊന്നുമില്ല.
അല്ലേ, അല്ല വരുമ്പം പറഞ്ഞേക്ക്, ഏ വെജിറ്റേറിയനാന്നുപറഞ്ഞേക്ക് അപ്പൊഞാൻ വിചാരിച്ചു വെജി വെജിറ്റേറിയനൊക്കെ കഴിച്ചു ഹെൽത്ത്.. അടിപൊളിയാകാമെന്നൊക്കെവിചാരിച്ചതാ, അപ്പ മിവിടെ വന്നപ്പോളുള്ള ഹെൽത്തുപോയി.
ആദ്യംഞാൻ ജോബു ചെയ്തൊണ്ടിരുന്നേ, അപ്പൊ അവിടെഞാൻ ചെന്ന്‌, അപ്പമിവിടെ.. ഞാനിവിന്നുപോകുമ്പോയെന്നാ, അറുപത്തഞ്ചു കിലോയുണ്ടായിരുന്നു. അവിടെ ചെന്നുകഴിഞ്ഞപ്പോഞാനമ്പതു കിലോയായി.
ഒ.. ഓ.. ഒ എല്ലാപ്രതീക്ഷയും പോയിയിവിടെ വന്നപ്പോ..
ഒരുനേരമായി ഫുഡ് ഒറ്റ നേരം ഒറ്റ നേരമായി ഫുഡ്..
ഓ.. ഇവിടെ യങ്ങനെയൊക്കെതന്നെയിടക്കൊക്കെ, ഒരു നേരൊക്കെതന്നെ ഫുഡുണ്ടാവുള്ളു.
അല്ലേയി പിന്നമ്മളു കു.. കുക്കുചെയ്തുകഴിക്കുന്നതും, കടയിൽ നിന്നു കഴിക്കുന്നതും. ആയൊരു കഴിക്കുന്നയൊരു ഒറ്റ നേരംകഴിക്കുന്നു.
ആഹ്, അങ്ങനെ
ഹൊരു ഒരു വീടൊക്കെ എടു ത്തിട്ട് എല്ലാരുടെ കിടത്തിയിരുന്നു പണിക്കൊന്നും വ അവിടെകെടക്കുയിരു അങ്ങനെ കെടന്ന് കെടന്ന് കൊറെ പേരൊക്കെ പോയി കൊറെേ പേര് പിന്നേം വന്ന് ഞാൻ പിന്നെ ഒരു വർഷം കഷ് ട്ടിച്ച് ഇന്നൊയിന്നെ
എങ്ങലെ കഷ്ടപ്പാടന്നെ അങ്ങനെ ഏഹ് ഞാല്ല്യേ ഇപ്പൊ വിളിക്കടെഇൻക്കൊരു കോള് വരുന്നുണ്ട് ആഹ്